ആ ഒണ്ട് ഒണ്ട് നെറ്റിന്റെ ചെറിയൊരു പ്രശ്നം ഒണ്ട് ആ അതെയതെ ഇന്നലെ ഒണ്ടായിരുന്നു ഇന്നലെ ഉച്ചകഴിഞ്ഞപ്പം ഇതുപോലെ കോള് വിളിച്ചോണ്ടിരുന്നപ്- ഇങ്ങനെ കട്ടായി കട്ടായി പോകുവായിരുന്നു.
ആ ആ ഇപ്പം മഴയൊക്കെയല്ലേ അതിന്റെയൊക്കെ വിഷയായിരിക്കും ആ കാറ്റുവൊണ്ട്.
ഈ ഇവിടെ ഒരു മൂന്നു ദൊവസം കറണ്ടില്ലായിരുന്നു.
ഓ ആണാ എന്തുപറ്റി?
ഒടിഞ്ഞു പോയി.
അള്ളോ അത് മൂന്ന് ദൊവസം എടുത് ഇത് ഒന്ന് ശെരിയാക്കി വരാനെ
അവിടെ ഈ ആൾക്കാര് കൊറ കെ സ് ഇ ബി വിളിച്ച് വിളിച്ച് മടുത്തു അവര് പറയുന്നു അവര് ആൾക്കാര് കൊറവാണ് അതുകൊണ്ടെല്ലാടത്തും ഇതുതന്നെയാ പ്രശ്ന- ന്നം എത്ര സ്ഥലത്തുന്നും പറഞ്ഞ ഞങ്ങളും മൂന്ന് എന്നും പറഞ്ഞ് മൂന്ന് ദെവസം ഒരു ദിവസം രാത്രി പോയിട്ട് പിറ്റേന്ന് ഫുള്ളില്ല അ അതിന്റെ പിറ്റേന്ന് വൈകുന്നേരായപ്പഴാ വന്നത്
ഭയങ്കര ബുദ്ധിമുട്ട് ആർന്നാരിക്കൊല്ലോ
ഒയ്യോ ആണോന്നോ കുഞ്ഞു മോള് ഉള്ളതോണ്ടേ ഇരുട്ടും അതിനും വല്യ പ്രശ്നമാ. പിന്നെ മൊത്തത്തിൽ നമ്മടെ കാര്യങ്ങളിലെല്ലാം വെള്ളവില്ല വെള്ളവില്ല ഉം
പിന്നെ ഫാന് തൽക്കാലം വേണ്ടന്ന് വക്കാം മഴയൊക്കെ ആയോണ്ട് ഫാൻ പോട്ടെന്ന്ന്നെ പക്ഷെ കൊതു- ക വെള്ളവും കൊതുക് എല്ലാം ബുദ്ധിമുട്ടായ്ന്ന് മ്മ് മ് മ ആഹ് അഹ് മഴ കൂടിട്ടാണോ ഒടിഞ്ഞു വീണ പോസ്റ്റ്‌ ആഹ് അഹ് ആഹ് ഓഹ് ഓഹ് ഓഹ്
അതോണ്ട് ഇപ്പോ ചെറ് എപ്പോ എടക്ക് ഒരു വെള്ളത്തിന് എന്താ ആ ആപ് തൊ തൊട്ട് അപ്പുറത്തെ വീട്ടീനൊക്കെ അത്യാവശ്യം കുടിക്കാനും ബാത്‌റൂമി പോവാനുവോക്കെയുള്ളത് ബക്ക് മറ്റുള്ളതോ കോരി കോരി എടുത്തു
മ്മ്മ് വീട്ടില് കിണറില്ല
വീട്ടില് നിക്ക് കൊഴൽകിണറാ
ഓഹ് ഓഹ് അതാ അതല്ലേ
ല്ലല്ലോ മോട്ടോർ വച്ച് മാത്രം അടിക്കാൻ പറ്റുള്ളൂ
അങ്ങനെ കൊറേ രണ്ടോ മൂന്ന് ആ നമ്മക്ക് സാധാ കിണറാ അതൊക്കെ വല്യ അഴൊന്നും ല്ല പതിനഞ്ചു പതിനറോ തൊടി അങ്ങനോക്കെ ഒള്ളു ആ അത്രള്ളൂ അത് നമ്മക്ക് പിന്നെ അത്യാവശ്യം നമ്മക്ക് വേണേൽ നമ്മക്ക് കോരി ഒക്കെ എടുക്കാ വെള്ളം പക്ഷെ ഈ പറഞ്ഞണക്ക് ഈ കുഞ്ഞു മക്കളൊക്കെ ഉള്ളപ്പോഴേ ആ ഈ മക്കളൊക്കെ ഉണ്ടങ്കില് അവര്ക്ക് ചുമ്മ എപ്പഴും വെള്ളം അവശ്യ ചുമ്മാ കൈ കഴിക്കണം ചുമ്മാ ബാത്റൂമി പോണം അത്
ക്കുല്ലേ
ആ അവരിക്ക് ഭയങ്കര അവശ്യ എന്റെ മക്കക്ക് എന്റെ എളയ ആൾക് എപ്പോഴും വെള്ള അവൻ്റെ കയ്യില് എന്തെങ്കിലും എന്തേങ്കിലും ഉണ്ടെങ്കില് കുരുത്തക്കേട് കാണി ക്കേം ചെയ്യും എന്നാ എന്തെങ്കിലും പറ്റിയാ ഓടി പൈപ്പും തൊറന്നി- ന്നിട്ട് കുറേ നേരത്തേ- നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് പൈപ്പ് സിങ്കിൻ്റെ അടുത്ത് വെയ്ക്കല്ലോ ഇയാളതെട്ത്തിട്ട് മൊത്തത്തിൻ പെരുമാറും എന്നിട്ട് പൈപ്പ് ആഅന്നേരം ഒക്കെ ഇതിന്ന് വെള്ളം പൊക്കോണ്ടിരിക്കും
അതെ അതെ ഇവിടെ പിന്നെ വെള്ളം പൊതുവെ ഒരു ചി- ഇച്ച് കൊറവുണ്ടേ അത് കൊണ്ട് നമ്മള് ഒരു അത്യാവശ്യ
ഉപയോഗിക്കുന്നത്. ആ എപ്പഴും ഇതന്നെ സ്ഥലം ഏരിയ
അതെ അതെ ആ നമുക്ക് വേനൽ വരുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. മഴയത്ത് ഒരു കുഴപ്പൂല്ല പക്ഷേ വേനൽ കാലത്ത് ഇപ്പൊ വേനലിപ്പോ മാറിയതല്ലേ ഉള്ളൂ മഴ തൊട് തുടങ്ങിട്ടല്ലേള്ളൂ ഉം ഇനിയിപ്പോ അതോണ്ട് വല്യ കൊഴപ്പോല്ലായിരിക്കും. എങ്കിൽ പോലും നമ്മള് ആ വെള്ളം ഒന്ന് ആയി വരുന്ന വരേക്കുവേ
ആഹ് പിന്നെ ഉം ഏ വേനലാവുമ്പോ പെട്ടന്നങ് പറ്റുമായിരിക്കുംല്ലേ
അതെ അതെ
അതുഅല്ല കുഴൽക്കിണറും അല്ലേ പെട്ടെന്ന് നമ്മളാവശ്യത്തിനൊന്ന് ഓടിപ്പോയി എടുക്കാനോ പിടിക്കാനോ ഒന്നും ഒക്കത്തിതും ഇല്ല ഹലോ